ഹലോ ആഹ് കേക്കണില്ലേ
ഉം കേക്കുന്നുണ്ട് വേറെ എന്തൊക്കെയാ വിശേഷങ്ങള്
വേറെ എന്താ ഞ്ഞി എന്നും അടിച്ചുവാരി തൊടക്കുവോ
ആഹ്
എന്നും ചെയ്യുംലെ
എന്നും ആഹ് ആഹ് എന്നും ചെയ്തില്ലെങ്കിൽ എനിക്ക് ഒരു ബുദ്ധിമുട്ടാണ് ഈ മക്കളെ എടേല് അല്ലെങ്കി അത് നടക്കൂല ഓല് കളിച്ചിട്ടും വന്നിട്ട് ബാത്റൂമിന്ന് ഇറങ്ങിയിട്ടും ഒക്കെ ആകെ വൃ
ആഹ് ഓല് അങ്ങനെ ഒന്ന് പൊറത്തൊക്കെ എറങ്ങും പി
ഉം ആഹ് ആന്ന് പിന്നൊന്ന് അകത്തേക്ക് കേറും ഉം ഉം പിന്നെപ്പ ഈ ചളീള്ള ടൈമു അല്ലേ ഇപ്പൊ.
ണാ പാകശാലിയാണ് സമയം ആഹ് മയ പെയ്താ മയേണ്ടങ്കി പിന്നെ അങ്ങനെ കേറും പാടൽ ഇപ്പോൾ ആഹ് ടൈൽസുമേലൊക്കെ കണ്ടാ ശരി ക്കറിയും ചെയ്യും ആഹ് അപ്പൊ പിന്നെ അറിയും ഉം ചെടികളൊക്കെ ഉണ്ടോ വീട്ടില്.
ആഹ് കൊറച്ചൊക്കെ ചട്ടികളിലൊക്കെ വെച്ചിട്ടിട്ടുണ്ട് എനിക്ക് അധികം സ്ഥലം ഇല്ല അതാണ് പ്രശ്നം ഇഷ്ടാണ് ഭയങ്കര ഇഷ്ടാണ് എനിക്ക് പക്ഷെ. സ്ഥലല്ല കുയിച്ചിടാൻ അധികം ഉള്ള സ്ഥലം ഇങ്ങനെ കട്ടട്ടിട്ടേ.
ആഹ് മണ്ണായിട്ട്ണ്ടാവൂലല്ലേ.
ആഹ് ആഹ് കുഴിച്ചിടാൻ സ്ഥലം ല്ല അപ്പൊ ച ട്ടികളിലൊക്കായിട്ടുണ്ട് റോസും ബോഗൺ വില്ല ആ അങ്ങനെ ഇലച്ചെടികളൊക്കെണ്ട്. ഉം അവിടൊണ്ടോ
ആഹ് ഞാനും പിന്നങ്ങനെ കാണോട്ത്ത്ന്നൊക്കെ വാങ്ങിക്കൊണ്ട് വരും അയൽവാസികളെഡ്ത്തൊക്കെ ഉണ്ട് അയൽവാസികളടുത്തൊക്കെണ്ട് അപ്പം പിന്നെ അവിടുന്ന് ഇവിടെല്ലാത്തത് അവിടെണ്ടെങ്കി അവിടെ പോയി ചോദി
ആഹ്
അങ്ങനെ വാങ്ങിക്കൊണ്ടന്ന് ചെടിളൊക്കെണ്ട് ഇഷ്ടം പോലെ. ആഹ് പിന്നെ ചാ ഞങ്ങള്. ബോഗൻ വില്ല അല്ല ഞങ്ങൾ ഇബടെ വന്നിട്ട് ഇപ്പ കുറച്ചായിറ്റുള്ളൂ പുതിയ വീട് വെ ച്ചിട്ട് അപ്പ ങ്ങനെ ഇണ്ടായി വരുന്നേള്ളൂ ആഹ് ഒരു കൊല്ലം കയി ആഹ് കഴിഞ്ഞു പിന്നെ ചെടി ചട് ആഹ് ഒരു കൊല്ലം കഴിഞ്ഞു ഏ ഏ അല്ലേ ആഹ് ഞാനും തന്നെ പിന്നെ ആകേള്ളൂ. ഏ അത്രേ ആകുന്നുള്ളൂല്ലേ പുതിയ വീ ആഹ് ഇന്റേതും ഞാൻ കുഴിച്ചിട്ട് ഇതാകണതൊക്കെ പൂവിട്ട് വന്നിണ്ട്. പക്ഷെ ച ട്ടി കിട്ടാത്തോണ്ടേ ചട്ടി വാങ്ങാന് ഭയങ്കര മടിയാ പിന്നെ പറഞ്ഞാ ഇപ്പൊ ഇത് കയിയൂല്ല കയിയൂല പറഞ്ഞാ പിന്നെ ഇപ്പോ വീടുപണി കഴിഞ്ഞതല്ലേ അപ്പൊ പിന്നെ പൈസ കടങ്ങളൊക്കെണ്ട് ആഹ് അപ്പ പിന്നെ വാങ്ങാൻ പറഞ്ഞാല് തന്നെ ഞാൻ വാങ്ങാൻ പറയലില്ല അങ്ങനെ. അപ്പൊ പിന്നെ ഉള്ള കേസ് കൂടെക്കെ
ത്തന്റെ എന്താ ചെട്ടികളെ വാങ്ങലുള്ളൂ ഇരുപത് രൂപന്റെ ആഹ് ആഹ് അതിന് ആ നൂറ് രൂപക്ക്ന്നെ അഞ്ചെണ്ണം കിട്ടോലോ. ഞാൻ അതാ വാങ്ങിക്കലള്ളു. അത്യാവശ്യം ഒരു കൊഴപ്പല്ലാത്ത വലുപ്പം ഉണ്ട്. നമുക്ക് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആണ്. ഉം.
ഞങ്ങക്ക് പിന്നെ മണ്ണുണ്ടായതോണ്ട് ഞാൻ മണ്ണിൽ അങ്ങനെ കൊറെ കുഴിച്ചിട്ടു. അങ്ങനെ റോസേളും, ആ പിന്നെ മല്ലിക, സീനിക, അങ്ങൻത്തെക്കെ. പലേ കളറും അങ്ങൻത്തൊക്കെണ്ട്. ആഹ് സിനിക നല്ല തട്ടുള്ളതും,
ആഹ് ഒക്കെ ഇണ്ടൊ. ആഹ് ആ സീനിക ആദ്യം ഒരുപാട് കണ്ടി സീനിക ഇപ്പ അധികം അങ്ങനെ ഈ ഭാഗത്തൊന്നു അങ്ങനെ. കാണലേ ഇല്ല സീനികച്ചെടി. ഉം ഉം. ഇപ്പ അധികം ഈ എലച്ചെടികളാണല്ലോ.
ആഹ് ഇച്ചാങ്ങത്തത് വെല്യ താല്പര്യം ഇല്ല ഇച്ചി. പൂവ്ള്ളതൊള്ളു ഇഷ്ടം. ഇച്ച് ആ പൂവ്ള്ളത് ഭയങ്കര ഇഷ്ടാണ് എല ചെട്യേളോട് നല്ലത് തു കാണാണ്ന്നുണ്ടെങ്കി അങ്ങത്തെ ഞാന് വങ്ങുന്നല്ലാതെ അതും ഇണ്ട് എടി കൂടെക്കെ പക്ഷെ ഇച്ച്. ഭയങ്കര സ്റ്റീ എന്താ പൂവുള്ള ബോഗൻ വില്ലൊക്കെ പൂക്കള സമയം ഭയങ്കര ഇഷ്റ്റാണ്. അല്ലെങ്കി പിന്നെ അയ്ലങ്ങനെ കെടക്കല്ലെ. ആ എല്ലാ കള റ് ഇഷ്ടാണ്. ഇവിടെ അങ്ങനെ കുഴി ച്ചിട്ട് വരുന്നൊള്ളു. അതാണെങ്കി ഇവിടെ ഇണ്ട് ഒക്കെ ചെറുതാണ്. കമ്പ് കുയി ച്ചടിത്ത്ളത്ത് വര്ന്നൊള്ളു. ഒക്കെ യിങ്ങനെ എന്താ വര്ന്നൊള്ളു. പിന്നെ ഞങ്ങളെ മണ്ണ് പുതിയ മണ്ണിട്ട മണ്ണായതുകൊണ്ട് വല്ല്യ വള ഇല്ലാത്ത മണ്ണ അപ്പൊ പിന്നെ അങ്ങൻത്തെ പ്രശ്നം ആ ഉണ്ടാവാനും പണ്യാണ് ഇപ്. അപ്പൊ സീനുകളളൊക്കെ ഇപ്പോ അങ്ങനെ അതൊക്കെ പിന്നെ പൂവിട്ട് വന്ന ഭംഗ്യാണല്ലോ കാണാന്. അപ്പൊ പിന്നെ അങ്ങനെ പലേതുണ്ട്. ആ അത് എല്ല എല്ലാ കളറുണ്ട് മഞ്ഞണ്ട് ചൊമ റോസ് വെള്ള അങ്ങൻത്തൊക്കെ ഇണ്ട്. എല്ലാ കളറു ഉണ്ട്. ഒക്കെ തട്ട്ള്ളതുണ്ട്. അല്ലെങ്കി തട്ട് ഇല്ലാത്തതുണ്ട്. ഒക് ക്കെണ്ട്. ആ ഇവിടെ അങ്ങനെ അയലൊക്കത്തൊക്കെ. ആ ഇണ്ടാകും.
ല്ലെലേ. ഇന്റേട്ത്ത് ഞാൻ ചെ ചെറുതാകുമ്പോ കല്യാണം കയ്യിണേന്റെക്കെ മുന്നെ വീട്ടില് നമ്മൾ ഇണ്ടാക്ക്വാല്ലോ. അന്ന് ഇന്റെടുത്തണ്ടായിന്നി കൊറേ. ഇപ്പ അതൊക്കെ പറ്റെ പോയി.
ആ ഇവിട്ന്ന് തന്നെ ഞങ്ങളെ അയലൊക്കത്ത്നിന്ന് താണ്. ഓലിക്കിങ്ങനെ അവിടുത്തെ ചേച്ചി. എന്താ ചേട്ടന്മാരെ പള്ളി ഇണ്ടല്ലോ. മഠത്തിലൊക്കെ പോയി പണി എടുക്ക്ണ്. അവിടെ ചോറ് വക്കാൻ പോണ ചേച്ചി അങ്ങനെ പഠിക്കും ചെയ്യ്ണ് ഇണ്ട് അപ ചെയ്യാ ഔട്ന്നു കുട്ട്യേള് ഇങ്ങനെ കൊണ്ടുവെരും. അയ്ന്റെ വീട്ട്ക്ക്. അപ്പൊ അവിടെ ഉണ്ടായിട്ട് അങ്ങനെ കിട്ടും ഞങ്ങക് അവിടെ ഈ ചേട്ടന്മാരെ നല്ലോണം ഇണ്ടാക്ക്വല്ലോ. അവക്ക് മരിക്ക്ണ സമയത്ത് തൊക്കെ ഭയങ്കര നല്ലോണം പൂക്കള് വാണം. ആ അപ്പൊ അതാണെങ്കി അമ്മമാര് എന്താ സിസ്റ്റർമാരാവാൻ പഠിച്ച്ണോരു അവിടെ ന്റെതാണ്. കോളേജിന്റെതും പിന്നെ അവിടെ ഇഷ്ടപോലെണ്ട്. അവിട്ന്നങ്ങനെ കൊണ്ടുവരും. അവിട്ത്തെ അങ്ങനെ ചേച്ചിക്ക് പറിച്ച് ഇട്ക്കാനും പറ്റൂല. ഓല് അയക്കൂല്ല. ഓലെ അല്ലെങ്കില് കൊറ്ച്ച് ഡിമാൻടുള്ള ആൾക്കാര
ആ. ആ.
ഇങ്ങനെ ഒന്നിനും അയക്കോന്നുല്ല വല്ലാതെ. എന്നാലും കൊണ്ട് വരും അങ്ങനൊക്കെ ചെടികളൊക്കെ അയലോക്കത്തുണ്ടായ മതിയാവും ഒരു അടുത്തുണ്ട് ഓരോരുത്ത് ഒരു സ്ഥലത്ത് കാണുമ്പോ എല്ലാവർക്കും അത് ഇഷ്ടമാണ് അപ്പൊ പിന്നെ എല്ലാരും ഇണ്ടാക്കും അതിട്ടു താഴത്തിട്ട് പറഞ്ഞു പിന്നെ അത് പാകും
ക്കാരൊക്കെ ഇണ്ടോ
ആ പേരെന്റെ ചുറ്റും ആൾക്കാരന്നെയാണ് മൂന്നാല് അഞ്ചാറ് പെര ഞങ്ങള് മുന്നന്ന് നോക്കിയാൽ തന്നെ നാല് വീട് ഒപ്പം കാണാന്ണ്ട് അഞ്ചാറു വീട്ങ്ങനെ കാണും എന്നാലും വെല്യ ശല്യം ഇല്ല എന്നാ അങ്ങനെ എല്ലാ വീട്ടുകാരും മുന്നിൽക്കൂടെ അങ്ങനെ പോണ്ട അവസ്ഥ ഒന്നുല്ല അങ്ങനെ വെല്യ കൊയപ്പൊന്നുല്ല ആഹ് പേടിയൊന്നുല്ല പേടി എന്ന പേടി നമ്മക്ക് ആൾക്കാരുണ്ടെങ്കിൽ പേടില്ലല്ലോ അങ്ങനത്തെ ഒരു ഇത് തന്നെ പേടി പേ എന്താ ഒറ്റക്ക് നിക്കാനൊക്കെ ആവുമ്പളെ പേടി ഇല്ലാത്തൊരു ഇതന്നെയാണ് ഞങ്ങളെ ആഹ് അവിടെ ആഹ് ആഹ് വരും എന്താ പണി കഴിഞ്ഞാണ്ട് ഏഴ് മണി ആവുമ്പോ വരും പിന്നെ അങ്ങനെ വല്ലാതെ ചെല പ്പം അങ്ങാടിക്ക് പോകുള്ളൂ ക്ലബ്ബിലൊക്കെ പോയപ്പോ ഈ എന്താ ലോകകപ്പിന്റെ സമയല്ലേ
ആ ടൈമല്ലേ
അതാ മ്മ് അപ്പൊന്ന് ആഹ് അപ്പൊ ഫോണില് ടീ വി ഇല്ല അപ്പൊ ഫോണില് കാണണത് വല്യ രസല്ലാന്ന് പറഞ്ഞ് അങ്ങനെ ക്ലബ്ബിലൊക്കെ പോയി ഇന്നലെ അർജന്റീനെടെ കളി അപ്പൊ പിന്നെ അയിന് പോയി ഇനിയിപ്പോ ഇന്ന് പോർച്ചുഗലിന്റെ കളിയാണ് പറഞ്ഞ് ഇന്ന് അയിന് പോവാൻ നിക്കിണ്ട് ഞ് എന്താ അറിയില്ല ഇന്നലെ തന്നെ ഒറക്കൊന്നും ശരിയായിട്ടില്ലാ പറയണ്ട് അപ്പൊ പിന്നെ ഇഞ്
മക്കളെ കൊണ്ടോവോ
ഇല്ല ഓല് അപ്പോത്തിന് ഒറങ്ങും ആഹ് ഓല് ഇസ് സ്കൂള്ക്ക് പോണോണ്ടേ അല്ലെങ്കി ഒറങ്ങലൊക്കെ പൈനൊന്നര പന്ത്രണ്ട് മണിയാവും ഇപ്പോ ഓല് നേരത്തെ ഒറങ്ങും ഒമ്പത് മണി ആയ ഉറക്കം വരും ഇപ്പം ഈ സ്കൂള്ക്ക് പോണല്ലെ അല്ലെങ്കി സ്കൂള് വിട്ട് നാലേക്കാല് നാലരക്കാവാനാകും പലേ ടൈം നാലേ ക്കാല് കയിഞ്ഞാ വരും ചെലപ്പോ നാലേ ക്കാലിന് മുന്നേ വരും മൂന്നരക്ക് വിടും പക്ഷെ ഇവിടെ എത്തണെങ്കില് രണ്ടാമത്തെ ട്രിപ്പാണ് ബസ്സ് അപ്പൊ പിന്നെ നേരം വയ്കാ ഒരാള് എത്തുമ്പോത്തിന് അഹ് ആഹ് ആഹ് വൈ ആഹ് ഓല് പിന്നെ ഫസ്റ്റ് ട്രിപ്പ് വേറെ സ്ഥലത്ത്ക്കുടെ പോകും രണ്ടാമത്തെ ട്രിപ്പാണ് പിന്നെ ഇവടെ അപ്പൊ പിന്നെ വരുമ്പോ ത്തിന്നും ഓല് തന്നെ ആകെ കൊയങ്ങും പൈച്ചിട്ടായിക്കാരം വര്യ ച്ചിയെ ചായാട്ട് പറഞ്ഞ് വരും
ആഹ് ആഹ് ആഹ്
കുട്ട്യോൾക്ക് എന്തേലും സ്പെഷ്യലായിട്ട് ഉണ്ടാക്കണോ അങ്ങനെന്തേലൊക്കെ കടി ആഹ്
എന്തേലൊക്കെണ്ടാക്കും ഇന്ന് മുട്ട ബജ്ജി ഇണ്ടാക്കണംന്നൊക്കെ പറഞ്ഞ് ഓർഡറ് ചെയ്ത് പോയിക്കണ്
ആഹ് അങ്ങനെതന്നേണ് എന്തെങ്കിലൊക്കെ ഇണ്ടാക്ക്ട്ട പറഞ്ഞ് പോകും വരുമ്പോത്തിന് അത് വാണ്ടി വരും ഇവർക്കിങ്ങനെ പായസൊക്കെ ഇഷ്ടാണ് അപ്പൊ ഇന്നലെ ഞാൻ കൊറച്ച് പായസണ്ടാക്കി ഇന്ന് ഇനി എന്തേലൊക്കെ ഇണ്ടാക്കണം ആഹ് ആഹ് സേമിയെന്നേ അത് ആഹ് പായസം ഭയങ്കര ഇഷ്ടാ അത് കിട്ടിയാല് പിന്നെ എത്രയും കുടിച്ചും
തന്നേ എന്റെ മക്കക്ക് ഇഷ്ടല്ലാത്ത സാധനാണ് പായസം ഏത് പായസോം പറ്റില്ല അടപ്രഥമനാണെങ്കിൽ പോലും പറ്റുല്ല
ഏഹ്
ആയാ മതി അതെന്താന്നറിയോ ഇന്റെ വീ ട്ടില് ഇന്റെ കാക്കൂനും കാക്കോൾക്ക് അതാ പണി അടപ്രഥമന് ഇണ്ടാക്കീട്ട് സെയിലിയ്യ ഉം ഉം ഉം അപ്പൊ അത് ക ണ്ട് കുടിച്ചും ഒക്കെ മടുത്ത് ക്ണ്
ആഹ് കുടിച്ചാൻ കിട്ടിയാ പിന്നേ എപ്പളും കിട്ടുമ്പോ ചെലപ്പോ
സുലഭമായിട്ട് എന്ത്‌ അമൃതം കിട്ടിയാളും പിന്നെ വേണ്ടല്ലോ കൂടുതലായി അമൃതും വെ ഷംന്ന് പറഞാരി ഇഷ്ടല്ലല്ലോ ഉം
അതാ പിന്നെ
ഉം പറ്റൂലല്ലോ അതിപ്പന്നെ എന്തായാലും ഓല്ക്ക് എത്ര ഇഷ് ടള്ളാണെങ്കിലും എന്നും കിട്ടിയാല് പിന്നെ
വല്യ താല്പര്യം ഇണ്ടാവുല്ലേ ആഹ് പിന്നെ എന്താ വീട്ടില് ആരൊക്കെക്കെണ്ട്
വീട്ടില് ഇന്റെ വീട്ടിലോ അതോ ഇവിടെയാ ഇന്റെ വീട്ടില് എനിക്ക് ഒരനിയത്തി ഒര് എട്ടത്തി മൂന്ന് കാക്കോള്
ഏഹ്
ഉം
ഏഹ. ചെന്താ രണ്ടാം ആഹ. ആഹ. ഏഹ എന്താ ക ഹസ്ബന്റിന്റെ വീട്ടിലോ.
അവിടെ ഹ്. എന്താ ഒരഅനിയൻ. രണ്ട് പെങ്ങന്മാര്..
ഏഹേ. പെങ്ങമ്മാര് മൂത്തതാ അതോ എളെതോ. മൂതോരോ.. ഏഹ എന്ത്. ഏഹ. വെല്യ ള്ങ്ങളലേ. ' ഉമ്മിപ്പക്കല്ലേ..
ആഹ ഉണ്ട്..
ആഹ. നിങ്ങള് വേറെ പോന്ന തായ്ക്കരല്ലേ..
ആഹ. വലിയാളാ വോണ്ട് വേറെ പോന്നു.
ഞങ്ങളവിടെ വേറെയതോണ്ട്. മ്മ്ഹ് നാട്ടിനർപ്പതാ ഞങ്ങളവിടെ. ഞങ്ങൾത് ചെറ്തേന്നി. പഷേ തറവാട് ഓലെ പേരിലേനി.. അഹ് ഇപ്പ ഇട്ട് പോയ ഒപ്പയിന്. അപ്പൊ പിന്നെ..
ആഹ..
സ്ഥലക്ക്ണ സലം മൂത്തആളെ പേരിലെഴ്‌തിക്കേണ്ടി വന്നു. അപ്പൊ പിന്നെ അങ്ങനെ.. എളെആൾക് കിട്ടില. അപ്പൊ പിന്നെ ഞങ്ങള് പിന്നെ പുതിയത് വേറെ സ്ഥലം വാങ്ങി.. ആഹ വേറെ സ് സ്ഥലക്കെ വാങ്ങി അങ്ങനെ പോന്നു. അങ്ങനെ പോന്നു. ഞ്ഞുന്നാപെര അങ്ങനെ ഇവിടെ നിന്ന്ണ്ടാ ക്കി അങ്ങനെ ലോണുകളും. അല്ല ലോണ ആയിട്ടല്ല അടവുകള്.. ലിങ്കെ ലൈറ്റു മ്മ അങ്ങനെത്തെ കൊറച്ചുണ്ട്..
ആഹ. വീ. വീടൊക്കെ വെക്കുന്നത് അങ്ങൻതന്നെല്ലേ..
പിന്നെമ്മള്. ഞമ്മക്ള്ള. സ്വർ ആഹ.. ഒക്കെടുത്തിട്ടന്നെല്ലേ. ണ്ടാക്കുള്ളൂ പൈസന്ന്ട്ടെ ന്നെ. ഗൾഫില. ആഹ് ഉണ്ടാവില്ലല്ലോ അതൊക്കെ പടിക്കും പോതിനും ആഹ് അതന്നെ എല്ലാരെട്തും ന്ന് ഇപ്പെ എപ്പളും ഉണ്ടാവുലല്ലോ.
മ് മ് മ് എന്നാ ഓകെ ട്ടോ.
റൂമിൽ ഒക്കെ